ഹലോ
ആഹ് എന്തെക്കെയുണ്ട് വിശേഷങ്ങള് ആഹ് കേക്കണ്ട് എന്തെക്കെയുണ്ട് വിശേഷങ്ങൾ
നല്ല വിശേഷം
ആഹ് അവ്ടെങ്ങനെ എന്താ പരിപാടി ചായെക്ക കുടിച്ചോ
ചായ കുടിച്ചിട്ട് ഇല്ല ഞാൻ ചായ കുടക്കലില്ല
ഇല്ലലെ ആഹ് നാട്ട്ലെന്തെക്ക്ണ്ട് വിശേഷങ്ങള് മഴയെക്കെ ഇണ്ടോ
മഴ ഇപ്പൊ ഇന്ന് മയാ അത്ര മയല്ല കൊറവാ
ആണ് കൊറവാല്ലേ ഇവ്ടതെ മഴ കൊറവ ഇന്ന് ഇത്തിരി മഴക്കാറ്ണ്ട് മഴ ചാറ്ല്ണ്ട്
ആഹ് മയ കാറ്ണ്ട്
ഉം പിന്ന എന്തക്ക്ണ്ട് ഫുഡും കാര്യങ്ങളെക്ക കഴ്‌ച്ചില്ലേ ഉച്ചക്ക് സുഖായ്രിക്ക്ണല്ലേ എല്ലാരും മക്കളെക്ക എന്തട്ക്ക്ണ്
മക്കളെക്ക മാഗ്ഗി ഇണ്ട് അത് കയ്ക്ക്ണ്ട്
ആണല്ലേ ഫുഡ് ഉണ്ടാക്കി കൊടുക്ക്ന്ന
ഉം
വേറെന്താ വിശേഷങ്ങള് ചുമയുടെ കാര്യങ്ങളൊക്കെ ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുന്ന് പറഞ്ഞ് മാറിയ അവിടെ
എവ്ടാ
അല്ലാ അസുഖങ്ങളൊക്കെ ഉണ്ടന്ന് പറഞ്ഞില്ലേ അവിടെ അതൊക്കെ മാറിയോന്ന് ചോയ്ച്ച
ഇവിടെ എവിടെയും അസുഖൊന്നുമില്ല
ഇല്ല്യല്ലേ ആഹ് പിന്നെ എന്തൊക്കെ നാട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളാടാ കാര്യങ്ങളൊക്കെ ഒന്ന് പറ കേൾക്കട്ടെ കൃഷിം കാര്യങ്ങളൊക്കെ ഉണ്ടോ
ഇവടെ ആഹ് കൃഷിയുണ്ട് കൃഷി ചെറുതായിട്ടുള്ളൊക്കെ
ആണല്ലേ ആഹ് പൂക്കൾകള് വെച്ച് പിടിപ്പിക്കുണ്ടോ ചെടികളൊക്കെ ഇണ്ടാ പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ട
ഏഹ്
പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടാന്ന് ചോയ്ച്ച
ചെടികളും പൂക്കളൊക്കെ ഉണ്ട്
ഉണ്ടല്ലേ ആഹ് എന്തെല്ലൊക്കെ വെറൈറ്റി വെക്കണ്ട് ഇപ്പൊ മോഡലൊക്കെ എന്തിറ്റെക്കെ വെക്ക്ണ്ട് വെറൈറ്റി ആയിട്ട് എന്തിന്റെ ചെടിയൊക്കെ ഉള്ളത് അവടെ
അങ്ങനെയങ്ങട്ട് വെറൈറ്റി ഒന്നുല്യ
ആഹ് ആഹ് എലച്ചെടികള് ഇണ്ടോ
ആഹ് എലച്ചെടികള്ണ്ട്
ആഹ് ചക്കടെ സീസണെക്കെ കെയ്ഞ്ഞോ എങ്ങനെണ്ട്
ചക്ക ചക്ക ഇവടെല്യ അവടെ
ഇല്ല
ചക്ക ഇട്ട്ക്ക്ണ് തറവാട്ടില്
തറവാടിലാ തറവാട് അട്ത്തെന്നെ ആയിക്കുവല്ലെ ആഹ് എങ്ങനെ ഇങ്ങള് പങ്ക്ട്ട് ഇര്ന്നാ കഴിക്കാറ് അല്ലാ ഒറ്റക്കാണോ അങ്ങനെ വെക്കാറ് ചക്കെക്കെ വെട്ടി ആഹ്
ഇങ്ങട്ട് തേ കൊട്രും തെരും
ആഹ് ആഹ്
പഴ്ത്ത ചക്ക പിന്നെ ഒര്മഴൈത്ട്ട് വെല്യേ രസല്ല്യ
കുരുഒന്നും ഇണ്ടാവൂലേ ഉള്ളില് വെള്ളംകേറിയാ ഇണ്ടാവൂലേ
ആഹ് വെള്ളം കേറീട്ട് രുചി പോവാെല്ലോ മധുരം ഇന്നാള് അങ്ങനെ ഇഞ്ഞ് ഇട്ത്ത്ട്ട് അങ്ങനെ പറിം ച്ചൊക്കെ തിന്നു വാക്കിയണ്ട് വൽച്ചെറിഞ്ഞു
എടിച്ചേല ആഹ്
ചക്കന്റെ പണി ഇൻക്ക് ഇഷ്ടല്ല
ഇഷ്ടല്ലാ ആഹ് കയ്യിലെക്കെ ഇതാവോലോ ചൊളാ ഒരുന്താെരു ചൗണി എന്തോ ആവോല്ലോ കൈല് ഉം പശെയൊട്ടും ആഹ് ആഹ് ചെല ചക്കെക്കെ നന്നായിട്ട് പൊലിക്കാനൊക്കെ നല്ല എള്പ്പായിരിക്കും ചെല ചക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാടെ ഞായെടെക്ക് കുൽക്യാറ്ണ്ട് അതുകൊണ്ട് ആഹ് വെളിച്ചെണ്ണക്കെ പെരട്ടീട്ടാവും ഒലിക്കാറ് ഉം ആഹ് അന്നാല് നമ്ക്കൊര് കാെറച്ചേരത്ത്ക്ക് ഒര് ബു ബുദ്ധിമുട്ടായിരിക്കും അത് പശയുള്ളോണ്ട്
സമയം എങ്ങനെ ഒര്മെന ക്കെട്ട്ള്ള പണിയാ
പിന്നെ നല്ല രുചിയുള്ളോണ്ട് പിന്നെ കൊഴപ്പുണ്ടാവില്ല ചക്ക കഴിക്കുമ്പാെ അതാ പിന്നെ വെർത്തിരിപ്പാ പറിക്ക്ണ എല്ലാരും
പിന്നെന്താ അവടെ വിശേഷം വേറെ പാെർത്തൊന്നും പോയില്ലേ സിറ്റിയിലൊന്നും പോയില്ലേ കറങ്ങാനൊന്നും പോയില്ലേ ആഹ് ആഹ് അല്ലല്ലാ ഷോപ്പിങ്‌ ഒന്നും ഇല്ലേ സാധനങ്ങള് പർച്ചെെസ് ചെയ്യാനൊന്നും പോയില്ലേ എന്നാേയ്ച്ച്
പോയിട്ടില്ല
പോയിട്ടില്ല ആഹ് ആഹ് എങ്ങനെ മാസ് ഇപ്പതില്ള്ളാ വർക്ക് ചെയ്യണം ഇങ്ങനെല്ലാ ആയ്ചയിലാണോ അങ്ങനെ പുവാ അല്ലാതെ പിന്നെ ഡെെലി ഒരു സാധനം നോക്ക് മാസത്തില് അ ആഹ്
ഉം അത് ഇമ്മെ ഞമ്മള് ഓഡ്റിയ്യലും ഇവെടെ കൊട്രും
ആഹ് ആഹ് ഏതാണ് മറ്റേ റിലേൻസ് പോൽത്തെ പലെ ഷോപ്പുള്ള അങ്ങന്‌ത്തെ വെല്ലം
ഏഹ്
അല്ല വേറെങ്ങെനാ സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ വർക്ക്
ആഹ് ആഹ് ഞമ്മള് വാട്സപ്പില് ബില്ല് അയച്ചൊട്
ആഹ് ആഹ് ആഹ് അങ്ങനെ എള്പ്പാന്ന് തോന്ന്ണു ഇപ്പത് എല്ലാര്ക്കുംലെ
ആഹ്
പിന്നെന്തൊക്കെണ്ട് നാട്ടാര്യൊകെ എന്ത് പറിണ് വിശേഷങ്ങളൊക്കെ അങ്ങനെ അയലക്കാരൊക്കെണ്ടോ അടുത്ത് വീട്ട്ലെ അട്ത്ത്
ക്കാരൊക്കെണ്ട് അങ്ങനെ അങ്ങനെങ്ങട്ട് കമ്പിനിള്ള അയൽക്കാരൊന്നുല്ല
ഇയേല ആഹ് ആഹ്
ഉം.
ഹ് പിന്നാ വീട്ടാരും ബന്ധുക്കളൊക്കെങ്ങനെ വരാറുണ്ടോ വീട്ടിൽ വരാറു വീട്ടാരും ബന്ധുക്കലൊക്കെ വീട്ടിൽ വരാറുണ്ടാ വിരുന്ന് വരാറുണ്ടാനൊച്ച് വരുവാ ആഹ് ആഹ് ആഹ് വീട്ടി പുവാറ്ല്ലേ സ്വന്തം വീട്ടി പോവാറ്ല്ലേ
വീട്ട് പോവാറ്ണ്ട് മ്പോയിട്ട് കൊറേ ആയ്ക്ക്ണ്
വീട്ട്ലാരക്കെണ്ട്
അഉടെ അനിയത്തിം അല്ല അനിയത്തിയല്ല രണ്ട് ഏട്ടത്ത്യേൾണ്ട്
ആഹ് മൂത്ത ആൾക്കാര്ണ്ട് വര്ണ്ട്യരു
ഉം ഉം
ആഹ് അവരൊക്കെ എവ്ട്ക്കാ കെട്ടിച്ച്ണ ഈ അട്ത്തനെ വെട്ടിച്ച്ണാല്ലെ പൊ
ആഹ് ആഹ് അട്ത്തന്നെ
അട്ത്തന്നല്ലെ ആഹ്
ഉം ഉറ്റൊക്കെ രണ്ടും മൂന്നൊക്കണ്ട്
ഇല്ലല്ലോ ആഹ് ആര്ക്കാണ് കൂടുതലുള്ള മക്ള് മക്കള് കൂൾളെള ആരൊക്കെണ് നിനക്കാണാ അല്ല മറ്റുള്ളവരെ കാണോ
ഇക്കല്ല ഒരാക്ക് വേറാക്ക്
ആഹ് ഓക്യേ ഓക്യേ ആചോയ്ച് അവരൊക്ക വിളിക്യാറില്ലേ ഫോണൊക്കെ വിളിക്യാറില്ലേ വിശേങ്ങളൊകൊൽ ഉം അവര്ക്കെങ്ങനാണ് കൃഷികാര്യങ്ങള് ക്ക്ടെല്ലങ്ങനെ കോഴിനെക്കെ വളർത്ത ന്നത് അല്ല വേറെവല്ല ബിസിൻസ് അന്തേലും
ഇല്ല്യ
ആഹ്
അങ്ങട്ട്ടും ങ്ങക്കവടണ്ടാ
ആഹ് മഅടെ കോഴിക്കെണ്ട് അതാ ചോയ്ച്ചെ
കോയിണ്ടാ
ആഹ് കോഴിണ്ട് പിന്നെ കളക്കം ന്നർട്ടൊര് കോഴില്ലേ അത്ണ്ട് അയ്നന്താ ട്ടർക്കിയോ ട്ടർക്കിന്നൊക്കെണ്ട് ആഹ് വീട്ല് എല്ലാര്ണ്ട് ഉമ്മേം നോക്കും ഞങ്ങളും നോക്കും എടക്കക്കെ ഉമ്മാഗു വയ്യാതെക്കാവ്പ ഞമ്മളോക്കും അങ്ങനെക്കെ
ഏഹ്
ഉം പ്പ പൊർത്ത്ക്ക്ട്ട് വളത്ത്നില്ലല്ലാ കൂട്ട്‌ല്‌ട്ട് വളർത്ണത് പൊർത്ത്ക്ക്ട് വളത്തിയാല് ഇങ്ങനെ കീരിന്ന്ർന സാൻണ്ടത് റ്റൺ ഹോസ്റ്റലാ സാനങ്ങക് അതാണ് ബിസിനസല്ല വീട്ടിൽത്തെ ആവ്ശ്യത്തിന് വേണ്ടി ചെയ്യ്ണതാ അതി കൊഴിയൊന്നുല്യ ന്നാലും കൊർച്ച്ട്ട് ആഹ് മുട്ടക്ക് വേണ്ടി നാടൻ മുട്ട പൊർത് ന്ന് വാങ്ങാറ്ല്ല പിന്നെന്നാ ആദ്യ ആടക്കണ്ടായിര്ന്നു പ്പ ആടക്ക ഒഴിവാക്കി പ്പ തയ്
ഉം ട്ടർക്കി കോഴിയാ
ടർക്കി കോയീ പ്പോ അട്ത്ത് ചെർതിനെ വാങ്ങ്യേതാ ഒര് ഒര് ക്ക്ഇര്പസോസായ്ള്ളത് വാങ്ങീന്നത് ഇപ്പൊ ഒരു രണ്ടു മാസാസയി പോ ഒര് ഏഴെണ്ണം. മാങ്ങിണ്ടായിര്ന്നു ചെറുത്യാള്ള ട്രാവ് ലെ രണ്ട് മാസായ്ട്ട് പ്പ ചിസംവൽപേണ്ട് ഒക്കാണ്ങ്ങളാന്നാ തോന്ന് പെണ്ണുങ്ങളോന്നുല്ലാ
ഇവിടെ കോയിണ്ടേർന്നു പിന്നെ അങ്ങനാണ്ട്.
ആഹ് ഓര് ചത്തലെ ആ ചില അസുഖം വന്ന പെട്ടെന്ചാവും.
ആ അത് മറ്റേ കോയി ആര്ന്നു മറ്റേ അത് ച- ആഹ.
ചെല സമയത്ത് ചെല അസുഖങ്ങള് വന്നാ പിന്നെ പെട്ടെന്ന് നിക്കുല അത പ്രശ്നം. ഉം. അങ്ങനെ ആദ്യം വീട്ടില് പോത്തക്കെണ്ടായിരുന്നു ഇപ്പോ പോത്തുന്നില്ല പോത്തിനെക്കെ പെരുന്നാളിന്റെ സമയത്ത് ക്കെഒയിവാക്കിണ്.
ആ
ആം.
പോത്ത് നല്ല വരുമാനാണല്ലോ.
ആഹ് നന്നായി നോക്കിയാ നല്ലതാണ് നല്ല പുല്ലും കാര്യങ്ങളൊക്കെള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കില്.
ഉ പോത്തിന്റെ എല്ലാം വ എല്ലാം ഇ തന്നെല്ലേ. പോത്തിന്റെ വളം ആയിട്ടും.
ആഹ അല്ല നല്ല പുല്ലോക്കെള്ളത്‌ വളതാനും നല്ലതാണ് അല്ലാണ്ട് വള ക്കുമ്പോ നഷ്ട്ടമാണ്. ച്ചാരങ്ങൾ ഹ് ആഹ് വീ വീട്ടില്ണ്ട്. തെങ്ങ്ണ്ട് ഒരു. മൂന്ന് തെങ്ങുള്ളൂ എന്നാലും ആ. ഇന്നലെ ആട്ടീട്ട് കൊന്നു വീട്ടീ കുറച്ച് കൊപ്പര ഇണ്ടായിനെ.
അപ്പന്താ മില്ലിന്ന് ആട്ണ്ട മയത്ത്. വീട്ടില് ഉണക്കൂലേ.
ആ വീട്ടില് ഉണക്കിയിട്ട് അടിക്കാൻ കൊണ്ടോയി ഇപ്പോ ഈ അടുത്ത് കൊണ്ടോയി ആട്ടിച്ചോളൂ ഇന്നലെ ഇങ്ങോട്ട് അടിച്ച് കൊട്ന്നൊള്ളു. കുറച്ച് വെളിച്ചെണ്ണ കിട്ടിട്ടുണ്ട് അത്യാവ്യം ഒരു അഞ്ച് ലിറ്റർ താഴെ ഉണ്ടന്ന് തോ വെളിച്ചെണ കിട്ടി. വീട്ട്ള് ഒരു മൂന്ന് തെങ്ങ ഉള്ളു എന്നാലും അത്യാവശ്യം പത്ത്. ആ കുറച് തേങ്ങ കിട്ടും എന്തായാലും അത്യാവശ്യം. തേങ്ങേ അത്യാവശ്യം കിട്ടാറുണ്ട് കൊഴപ്പല്ലാതെണ്ട്. അങ്ങനെഒക്കെ.
ഉം.
പിന്നെന്താ വിശേഷങ്ങള്. ഇല്ല ചക്കടെ ഒരു മരംണ്ട് പക്ഷെ അത് വഴച്ചക്കടെ മരം തോണാ. ഒരു ഈ ഈ തണ രണ്ട് ചക്ക ഉണ്ടായി അതില് ഒരു ചക്ക ഇട്ട് ഒരു ചക്ക അടെ ണ്ട് ഞ്ഞിടാൻ. അത് മൂത്തട്ടില്ല അങ്ങനെ പിന്നെ മാവും ചെടിഒക്കെ ഇണ്ട് ചെറുതായിട്ട്. മാങ്ങഒന്നുല്ല പിന്നെ ചാമ്പക്കാടെ ചെടിയുണ്ട്.
ഉം ചെടിണ്ടാ ചെടികള്.
ചെടികള് ചെറുതായിട്ടൊക്കെണ്ട് അതി ഇല്ല പനിക്കൂർക്കൊലെ ചെടിയക്കില്ല അങ്ങനന്തൊക്കെയ ഉണ്ട് പിന്ന. ഇങ്ങനെ കളർത്തെ ചെടികളുണ്ടല്ലോ കളർ ചെടികൾ അങ്ങനെ ഉണ്ട് കുറച്ച്. ഇല്ലാണ്ട് കാര്യമായിട്ട് ഇങ്ങനെ വളർത്തിയിട്ടൊന്നില്ല പിന്നെ ഉള്ളത് ഇ പുതിയതായിട്ട് ഇപ്പോ റംബൂട്ടാന്റെ ഉലാസനം എന്ന ഒരു ചെടി ഉണ്ട് അതിന്റെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. പുതിയത്.
റംഭുട്ടാൻ കായ്ച.
ഇല്യാ റംബൂട്ടാൻ ഇതാവണ വെച്ച്ട്ടൊള്ളു.
ഉം അല്ലാരും വാങ്ങണ റെംബുട്ടാന്.
ആഹ് പുല്ലാസ നർ ഞചെടിയുണ്ട് റബുട്ടാന്റെ അവിടെ തന്നെ പുലാസാന്പറിം അത്. വാങ്ങിട്ടുണ്ടണ്ട് ഇതാണ് അതെ എവിട നമ്മുടെ അടുത്ത് അത്‌ റപൂട്ടാൻ പോലെ തന്നെയാണ് പുല്ലാസാന്ന പറയാ നല്ലട്ടേസ്റ്റാണ്.
ഉം.
അത് അത്യാവശ്യം പൈസയായി ആയിരത്തി ചില്ലാനായിതോ നുന്നു രണ്ടും കൂടി വാങ്ങിയപ്പോ.
ഏഹ് റംബുട്ടാൻ ഇവിടെ അഞ്ഞൂറാണ് മൂത്തതിനെ മൂത്തതയ്യിനെ
ആഹ് അഞ്ഞൂറ് പേരുണ്ടല്ലേ ബഡ്ഢിങ്ങാരിക്കുല്ലേ അത്
എഹ്
ബഡ്ഢിങ്ങ് ചെയ്തതാരിക്കില്ലേ ബഡ്
ആഹ് മൂത്ത തൈ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന് പറഞ്ഞ്
ആഹ് രണ്ടു മൂന്ന് കൊല്ലായ് ഇപ്പോ ഒർനൊണ്ട് അത് എൻ ഐ റ്റി ന്ന് പറഞ്ഞോണ്ട് മൂന്നാല് ടൈപ്പ് വര്ണ്ട് റംമ്പുട്ടാൻ കുറച്ച് ടൈപ്പ് വന്നൊണ്ട് നല്ല നോക്കി വാങ്ങണം
ഉം
അല്ലെങ്കി പിന്നെ അതിന് മതിരൊന്നുണ്ടാവില്ല നല്ല കാമ്പുള്ളവടൈപ്പ് കട്ട്ണ്ട് ചേ കുരുന്ന് പെട്ടെന്ന് ഒലിഞ്ഞു വരണം അന്നാലാ രസോണ്ടാവുള്ളൂ ചെലതിന് ഇപ്പൊ ഒരു ലേറ്റ് മഞ്ഞടൈപ്പ് വര്ണ്ടല്ലോ
ആഹ് മഞ്ഞെ ഏഹ് ചുവപ്പും ഉണ്ട് പറഞ് രണ്ട് തരം ഉണ്ടല്ലോ അങ്ങനെണ്ട് പറഞ്
ആഹ് മഞ്ഞെണ്ട് ഷേ റംപൂട്ടാ തന്നെ മൂന്നാല് ടൈപ്പ്ണ്ട് മു കൊറച്ചൊരു വെറൈ
പക്ഷെ ഒക്ക ഒരു രുചിയന്നേണ് പറഞ് അങ്ങനെണ്ടാ
ആഹ് ശരി ചെലവര് കഴിക്കുമ്പോ അയ്‌ന്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പലതിനും പല ടേയ്സ്റ്റല്ലേ
ഉം
പിന്നെ എന്തൊക്കെ അവിടെ വീട്ടിലുണ്ടാ റംബൂട്ടാൻചെടി ഇണ്ടാ ഇല്ലല്ലേ
ഇവിടെ ഇന്ത് വാങ്ങണം ഈ മയത്ത് വാങ്ങണംന്ന്ണ്ട് ഞാൻ വെലേക്കെ ചോയിച്ച് അപ്പൊ അഞ്ഞൂറാണെന്ന് പറഞ്ഞു
ആഹ് ആഹ് വാങ്ങുമ്പോ എന്തേലും വാങ്ങി വെക്കണം എന്താച്ചാ ഈ കൊല്ലം വെച്ച അടുത്ത കൊല്ലാകുമ്പ കായ് ക്യുല്ലേ നമക്ക് പൊറത്ത്ന്ന് വാ
ആഹ് ഈ മഴേന്റെ സീസണിലാണ് വെക്കേണ്ടിയതത് പിന്നെ നനച്ച് കൊടുക്കണ്ടല്ലോ
ആഹ്
വേഗം പിടിക്വെ ചെയ്യൂ
ഹലോ ഹലോ ഹലോ